ഓഹ് ഹലോ കേൾക്കാവോ ആഹ് ഇവിടെ കേൾക്കാം എങ്ങനെണ്ടവി
എന്തൊക്കെയാ വിശേഷങ്ങള് ഓഹ് മഴെയെന്നെ ണ്ടായിരുന്നു നല്ല മഴയായിരുന്നു എല്ലാവർക്കും പനി പിടിച്ചു
തെന്നെ ആഹ് പനി പിടി
പനി ആഹ് ആഹ് എല്ലാർക്
ഇവിടിം അങ്ങനത്തെ നല്ല ഇന്നലൊക്കെ നല്ല മഴ ഇന്നും നല്ല മഴ
ഇവിടെ ഇപ്പ ഇത് കൊറഞ്ഞു നിക്ക്‌ന്ന്ണ്ട് പക്ഷേ അന്തരീക്ഷം വളരെ മോശമായിട്ട് തന്നെ ഇപ്പഴും നിക്കുന്നേ
ആഹ് അത് ശരി
ഉം എല്ലാർക്കും പനി വരാനുള്ള എല്ലാ ചാൻസും ഉം മ എനിക്ക് വല്യ ഇല്ല ആഹ് ജലദോഷം ബാക്കിയുള്ളോര്ക്കൊക്കെ നല്ല പനിയായിട്ട്ണ്ട്
ആഹ് അത് ശരി വീട്ടില് ആരൊക്കെയെള്ളെ?
വീട്ടില് പിന്നെ ഇന്റെ ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ഞാന്ണ്ട് അപ്പൊ ഉപ്പാക്കൊക്കെ നല്ല ഇല്ല ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ഓഹ് അയ് ശരി പഠിക്കാണോ
ഉം പഠിത്തൊക്കെ കഴിഞ്ഞു ആഹ് ജോബൊണ്ടായിരുന്നു ആഹ് ജോലി ഒണ്ടായിരുന്നു ഞാന് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ട് നാട്ടില് വന്ന് നിക്കുവാ ഉം
ഓഹ് അയ് ശരി ആഹ് ആഹ് പിന്നെന്താ ഉച്ചക്കത്തൊക്കെ ഫുഡൊക്കെ ഇണ്ടാക്കിയോ എന്തൊക്കെയാണ്?
ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാർക്കൊക്കെ പനിയും കാര്യങ്ങളും ആയതോണ്ട് ഞാനാണ് ഇപ്പ അടുക്കളേക്കേറാൻ പോകുന്നെ ആഹ് അല്ല ഞാന് ഒണ്ടാക്കാന്ന് കരുതി ഇന്നെ ഗീ റൈസും കാര്യങ്ങളൊക്കെ ഒണ്ടാക്കും അതാവുമ്പോ വേഗം നടക്കുവല്ലോ നെയ്ച്ചോറും അതെ നെയ്ച്ചോറും ബിരിയാണി ബിരിയാണിയല്ലല്ലോ ഉം എന്താ ചിക്കൻ കറി ഉം ചിക്കനും വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഒരു തന്ത്രപ്പാടില് ആഹ് അടുക്കളെ കേറല്ണ്ട്
കേറുണ്ട് ആഹ്
അങ്ങനെയൊന്നുല്ല കേറൊക്കെ ചെയ്യും പക്ഷെ ഒരു ഒരിത് വേണം ഓ എന്താണ് ഒരു മൂട് വേണം
ആഹ് ആഹ് അതെ മൂട് വേണം മൂട് തോന്നിയാല് തോന്നും കുക്കിംഗ് ഇഷ്ട്ടാണോ ആഹ് അത് ശരി ആഹ് ആഹ് ഓഹ് ആഹ് അയ് ശെരി എല്ലോം ഇണ്ടാക്കുവോ ഫുഡൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇണ്ടാക്ക്
ഒരു തരക്കേടില്ലാത്ത എല്ലാം ഒണ്ടാക്കും
ഇണ്ടാക്കും ഉം
ആഹ് ഇണ്ടാക്കും പിന്നെ വലിയ വലിയ സംഭവങ്ങളൊന്നും അറിയില്ല മന്തി അതൊന്നും വെക്ക് ക്കില്ല ബിരിയാണിയൊക്കെ വെക്കും
ആഹ് മന്തി ബിരിയാണിലേറെ ഈസിയല്ലേ
ആഹ് പക്ഷെ ഇതുവരക്കും വെച്ചിട്ടില്ല അറിയോ ബിര് മന്തി ഒണ്ടാക്കാനായിട്ട്
ഉം എനിക്ക് നാല് കുട്ടികളുണ്ട് നാല് മക്കളുണ്ട് വലിയ ആള് പത്താം ക്ലാസ്സിലാണ് താഴ ഇള്ള ആള് ഏഴിലാണ് അതിൻ്റെ താഴ ഇള്ള ആളും നാലിലാണ് ചെറിയ ആളെ ഇപ്രാവശ്യം എൽ കെ ജിെ ചേർത്തു അംഗലവാടി പോയിന്നു കൊറച്ച് ഒരു വർഷം ഇപ്രാവശ്യം എൽ കെ ജി ചേർ അപ്പൊ ഒരുക്ക് രോ എല്ലാ ഐറ്റംസും ഞാനും തന്നെ എല്ലാം ട്രൈ ചെയ്യും കുട്ടികള ഉള്ളതൊണ്ട്ക്ക് ഓരോര ഓരോ സംഭവങ്ങൾ ഐസ് ക്രീം ആയിട്ടും പുഡിങ്ങായിട്ടും ചോറ് ഐറ്റംസയി ട്ടും കടികളായിട്ടും ഒക്കെ ഇണ്ടാക്കും വൈകുന്നേരം വരുമ്പോ വേണം എന്തെങ്കിലുമൊക്കെ രാവിലെ കടി എന്നും ഒന്നാക്കാൻ പറ്റൂലല്ലോ പല പലേതു ഉണ്ടാക്കിവരങ്ങനെ സന്തോഷിപ്പിക്കണല്ലോ ആ അപ്പൊ എല്ലാ ഐറ്റംസും നോക്കും
മന്തിയ മന്തി ഉണ്ടാകുന്നത് എങ്ങനെയന്നൊന്ന് പറയാവോ
മന്തി പിന്നെ പല രണ്ടായിട്ടും ഇണ്ടാക്കാം ഞാൻ ഉണ്ടാക്കണത് മസാല കുറച്ച് കൂടുതൽ മസാല ഇിട്ടിട്ട മന്തി ഉണ്ടാക്കുക ഞാന് സവാള എടുത്തിട്ട് ആദ്യമ്മള് ഓയിൽ ഒഴ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഐക്ക് നമ്മളെഏലം പട്ടാ ഗ്രാമ്പു അതേപോലെ ചെറിയ ജീരകം മല്ലി ചെറിയ പച്ചമല്ലി അതൊക്കെ ഇട്ട് കുരുമുളക് ഇതൊക്കെട്ട് അതിനൊക്കെ ഒരു സവാള നമുക്ക് എത്രയാണോ അരിയെടുത്തത് അതിനനുസരിച്ചുള്ള സവാളൊക്കെ ഞാൻ ചെലപ്പോ നമ്മള് ഒരു കിലോനിക്ക് ഒന്നേ ഒക്കെ എടുക്കുക ഒന്നരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയരുള്ളികൂടി കൊടുക്കും എടാ അത് വയ വയ വയറ്റിട്ട് അതിക്ക്‌ തക്കാളിയും മ്മള് അലോ ജൂസ്‌ അടിച്ചിട്ട് തക്കാളിയൊഴിച്ചൊടുക്കും അതി ക്ക് മന്തി മസാലയും ചിക്കൻ സ്റ്റോക്കും ചപ്പ് പൊദീന എന്ന് പറഞ്ഞിട്ടട അതൊക്കെ ഇടും അത തന്നെ പി അതിന്റെ മുമ്പ് ഞാൻ ചി ക്കന് നന്നായിട്ട് കഴുകി പിന്നെ പേസ്റ്റ്ല്ല നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് ഒന്ന് മാഗിനേറ്റ് ചെയ്തോടെ വെക്കും ഒരിച്ചിരി കളറിന് വേണ്ടിട്ട് ഒരു ഫുഡ് കളറ് വേണെങ്കി ചേർക്ക മന്തിക്കൊരു ഭംഗിക്ക് അല്ലെങ്കില് മന്തി മസ സാലയിൽ ഒരു കളറെ ഉണ്ടാവുള്ളൂ എന്നുള്ളൂ അങ്ങനെ ഇട്ട് മാഗ്നേറ്റ് ചെയ്താദ്യം വെക്കും ഈ ഉണ്ടാക്കിയ മസാലക്ക് ഈ ചിക്കൻ ഇട്ട്ടുക്കും അപ്പറത്ത് അരി തിളപ്പിച്ചു ഊറ്റിട്ട് അതും കൂടിതിൽ ഒഴിച് ഈസി പരിപാടിയാണ് മന്തി ബിരിയാണിക്കാണ് എനിക്ക് കുറച്ച് ടഫ് പരിപാടി മന്ദി ആഹ് മന്തിയകുമ്പോ ഈസിയാണ് പിന്നെ കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം മന്തിനോടാണ് അപ്പം ആഹ് പിന്നെ വെ കൊന്നിരി കത്തിരി കണലെടുത്തിട്ട് ചൂടാക്കിട്ട് ആ കണല് അതിന്റെ മേലൊന്ന് വെച്ച് കൊടു ചിരി ഓയിൽ ഒഴിച് പോകയ്ക്കലൊ നമ്മള് ആ ഒരു ആ ഫുഡിന് ഒരു ടേസ് റ്റിട്ടാണ് സ്മോക്കിന്റെ ആ ആഹ് അങ്ങനെ കാട്ടും അതൊക്കെ ചെയ്തിട്ട് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഞാന അധികം അങ്ങനെ ഇണ്ടാക്ക ഇവിടെ ഇഷ്ടം മസാല ഇട്ടിട്ടുള്ള കുറച്ചു ആഹ് മസാല ഇട്ടിട്ടാണ് മന്തി ഇഷ്ടം കാരണം ചോറ് കഴിക്കുമ്പോ ഇത്തിരി ഒരു ഓയിയില് കിട്ടാൻ വേണ്ടിട്ട്
അങ്ങനെ
ഓല്ക്ക് അങ്ങനതാണ് കുറച്ചും കൂടി ഇഷ്ടം മ് ചി ചിക്കനൊക്കെ കുറച്ച് മസാല കൊടുക്ക ആഹ് ആഹ് ആഹ് ഇവിടെ തന്നെ കറിയില്ലാണ്ട് വേണ്ട ഇന്നിപ്പ നൂല പ്പം തേങ്ങാപ്പാലിന്ന് രാവിലെ അപ്പൊ ച രണ്ടാമത്തെ ആൾപറഞ്ഞ് എനിക്ക് വേണ്ടാ ന്ന് റസ്കും കൂട്ടി തിന്നു പോയി സ്കൂളിക്ക് തേങ്ങാപ്പാലൊഴിചുള്ള അപ്പം വേറെന്തെങ്കിലും കറി വേണം ചിക്കന് കുറുമേ എന്തെങ്കിലും കറി വേണം ചി ക്കന് വേറെ സാധാരണ കറി വെച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ എനിക്ക് എനിക്ക് അങ്ങത്തക്ക ഇഷ്ടം എനിക്ക് അത്യാവശ്യം ഞങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല കൊഷിന്ന് പറയല്ലോ നമ്മള് ഉള്ളത് നല്ല റെഡിക്ക് ഇപ്പൊ ചിക്കനെ കറിയൊക്കാണെങ്കിൽ ഓൻക്ക് റെഡ് കളറില ചിക്കന ഇഷ്ട കൊറച്ച് നല്ല കളറ്ള്ള മഞ്ഞ നിറത്തിലുള്ളങ്ങനെ മഞ്ഞ് കാറ്ന്ന പറയാഅത്ഷ്ടല്ല ഓന് അങ്ങനത്തെ നല്ലതിൽ കാണാനൊക്കെ ഒരു മുഞ്ചുള്ള കറികളൊക്കെയണ ഓന്ക്ക്ക്കിഷ്ടം
ആഹ ചെിലവർങ്ങനെയാ കാണാൻ രസംണ്ടായിരിക്കണം.
കാണാ നല്ല ചുവപ്പ് കറിയണോ മഞ്ഞക്കറിന്നാ എനക്ക് വേണ്ട ചുവപ്പ് കറിയ അങ്ങനെ ചോയിക്ക ചുവപ്പ് കറിയാൽ ഇഷ്ടാണ്
തേങ്ങ അരച്ചത് കൂട്ടില്ല അപ്പം ഉമ്മയൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ല മീനുകൾ ക റ്റിയ തേങ്ങ അരച്ചാ വെക്കുന്നേ അപ്പൊ അപ്പൊ എനിക്ക് തേങ്ങരച്ച ഇഷ്ടമല്ല മറ്റേ ചുമന്ന കറിയായ ഇഷ്ടം മീൻ ഈ പുളിക്കെ ഇട്ടിട്ടുള്ള ഞങ്ങളവിടെ പുളിമുളകന്ന് പറയും ആ പുളി ആ മുളക് കറി അപ്പൊ അതാ ഞാൻ കഴിക്കുന്നേ അപ്പൊ അതാ ഇഷ്ടം മറ്റത് കഴിക്കില്ലെന്നല്ല അപ്പൊ ഞാൻ പറയും ഇന്ന് മഞ്ഞയാണോ അതോ ചുവുപ്പാണോ എന്ന് ചോദിക്കും. അപ്പ ഉമ്മറയും ഇപ്പൊ ആഹാരം ഉണ്ട് വേണെങ്കി കഴിച്ചോ
ആ അതാണ് ദേഷ്യ പിടിപ്പ മ്മക്ക് കാരണം എ രാവിലെ തന്നെ പണിയ അപ്പ നമ്മള് വെറൈറ്റി ഞാൻപ്പ തലേന്ന്ത്തെ ചിക്കനും കറി എന്തെങ്കിലുമൊക്കെ ബാക്കിെ ണ്ടങ്കില് അവര് തലേന്നൊക്കെ മുളകിട്ട കറിണെങ്കിൽ രാവിലെ അപ്പത്ത്ക്കോ പുട്ടിക്കൊക്കെന്തക്ക കുറച്ച് ഇത്തിരി തേങ്ങ അരച്ചിട്ട് പാരും. അപ്പൊ കൊറച്ചൂടി ടേസ്റ്റ് ആണ് നമ്മള് ഇഷ്ടാണ് പക്ഷെ മ കറി മഞ്ഞാവും. ചൊവപ്പ് കറി കൊണ്ടയിട്ട് മഞ്ഞ കറി ആക്കാണ് അപ്പൊ ഇവിടെ ഇഷ്ടല്ല അങ്ങനെയൊക്കെ എന്തേലും കാട്ടിറ്റ് ഒരോ ദിവസം തള്ളി പോകണ്ടേ
ഒത്തിരി പേരുള്ളത് കൊണ്ട് ഒത്തിരി ഒരി ഒത്തിരി ടേസ്റ്റും ഒത്തിരി കാര്യങ്ങളും ആഹ
സമയം വേണം പിന്നെ നാലു പേർക്കും ചോറ് സ്കൂളിക്ക് കൊണ്ടുപോകവാ ചെയ്യാം സ്കൂളിലത്തെ ചോറ്ല്ക്ക് ഇഷ്ടല്ല സ്കൂളത്തെ ചോറ് കട്ട ചോറാണ് വെള്ളക്കറിയാണ് നീണ്ട ക അല്ലേ ഇത്രീം ആൾക്കാർക്ക് വേണ്ടേ ഇത്പ്പോ വീ വീട്ടില് ഉണ്ടാക്കുന്നമാതിരി എത്ര ഉഷാറിലും ഉണ്ടാക്കൂല്ലോ അപ്പൊ അത് പറ്റൂല്ല അപ്പ ഞൻ ഇവിടന്ന്ും ചോറ് ദിവസവും രാവിലെ നേരത്തെ നിട്ടും
ഇണ്ടല്ലേ
ആഹ ചോറ് ചെറുപ്പയർ മമ്പയർ ചിലപ്പോ സാമ്പാർ ഉണ്ടാവും ആ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെജിറ്റബിള ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുകൊക്കെ ചെയ്യും പക്ഷെ കുട്ടികൾക്ക് പറ്റണം കുട്ടികൾക്ക് കറിയിൽ വെള്ളം ഏറിയാട്ടെ ടേസ്റ്റ് ഇല്ല
ഇപ്പോഴത്തെ പിള്ളരന്നു
കുട്ടിയൊക്കെ ഉണ്ടാക്കണതാ എന്നുള്ള ഒരു ഇതോരിക്ക ഇല്ല മനസ്സിലാക്കുള്ള അത്രക്കുള്ളരി ഇത് ആയിട്ടില്ല അതാണ് പ്രശ്നം
ആഹ ഞാനൊക്കെ പഠിക്കുമ്പോ അയിന് സ്കൂള് ള്ളെന്നും ഇല്ലല്ലോ ആ അന്നൊന്നും ചോറൊന്നും ഇല്ല അന്നൊക്കെ കഞ്ഞിയോ അങ്ങനെ എന്തൊക്കെയ ഉം
ഏ കഞ്ഞി ഇപ്പം ഇവടെ എൽ കെ ജിയിലൊക്കെ പോനെ ചെറിയ മോനെ ചേർത്ത്ടുത്തൊക്കെ കഞ്ഞി കൊടുക്കല തുടങ്ങിയിട്ടുണ്ട്. ആദ്യ സ്നേക്ക് പക്ഷെ എനിക്ക് തോന്നാ കഞ്ഞി ആയപ്പം ഏ നമുക്ക് സുഖമാണ് കുട്ടികൾക്കും നല്ലതാണ് ക്ഷീണത്തിനൊക്കെ പിന്നെ പിന്നെ നമ്മള് ഈ സ്നാക്സ് കൊടുത്തേക്കുമ്പോ പല കുട്ടികളും പല വെറൈറ്റി സാധനങ്ങളാ കൊണ്ടുവരാ അപ്പൊ ഇന്നത് കുട്ടിക എനിക്കത് മതി. ഇത് വേണ്ട കൊണ്ടേത് വേണ്ടിരില്ല പക്ഷെ ഇപ്പ സ്നാക്സിന് അത്കൊടു ക്കാത്തത് കൊണ്ട് അവ്ട്ന്ന് കഞ്ഞിയാക്കിയതണ്ട് എല്ലാവർക്കും ഒരേ ഐറ്റംസ് ആണല്ലോ. വേറെല്ലല്ലോ അപ്പോ പ്രശ്നല്ല.
അതെ
ചോറിന് മാത്രം നമ്മൾ എന്താ വെച്ചുകൊടുത്താൽ മതി ഉം ചോറന്നുള്ള എന്തെങ്കിലും സാധനങ്ങള്. ചെറിയ കുട്ടികളാവുംമ്പോ പിന്നെ ഓർക്ക് ഇവിടെ കുപ്പേരിയ ഒന്നും കുട്ടി കഴിക്കാൻ അറിയില്ല. അപ്പൊ ചിക്കനോ അധികം ചിക്കന് ഒക്കെ പൊരിച്ചിട്ടോ അല്ലെങ്കില് മൊ ട്ടേ അല്ലെങ്കിൽ സോയാബീന് നമ്മളെ കോൺഫ്ലവർ ഒക്കെ കൂട്ടി പൊരിച്ചിട്ട് ആ അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെയകൊഴപ്പല്ല, ആഹ് സോയ അത് പൊരിച്ചിട്ടൊക്കെ അതിലുണ്ട് സാധാരണ നോർമൽ പൊരിക്കും നമ്മള് വെത്തപ്പാട് അങ്ങനത്തെ ഒരു പൊരി ഒക്കെ ആകുമ്പോ ടേസ്റ്റ് ഉണ്ടാവൂല്ല ഞാൻത്തിരി സുറുക്കൊഴിച്ച് പിന്നെ വെളുത്തുള്ളി ഇഞ്ചപേസ്റ്റിട്ട് കോൺഫ്ലവറും അങ്ങനെയൊക്കെ വിട്ട് കുറച്ചകൂടെടേസ്റ്റ് ആയിട്ടൊക്കെ പൊരിച്ച് കൊടുക്ക. അപ്പൊ അങ്ങനെ മതി മറ്റേ ചെൽക്ക് വാണ്ട
അതപ്പൊ ചിക്കൻ ഫ്രൈപോലെങ്ങനെ കിടക്കും.
ആഹ് അങ്ങനെ ആക്കും കൊറച്ച് മുരി മുരി മുരീയിലാക്കാരം കിട്ട. പിന്നെ കറിവേപ്പിയൊക്കെണ്ടോയി എണ്ണൽ മൂപ്പിച്ചകാണ്ടയിക്കൊക്കെന്ന് അത് ലാസ്റ്റ് പൊരിങ്ങിവരാൻ സമയത്ത് കുറച്ച്. കരിയേപ്പിന്റെലാ ഇടുമ്പോ അതിന്റെ ടേസ്റ്റും കൂടിയമ്പോ ഇത് സംഭവഷാറാക്കാരം കഴിക്കാൻ ടേസ്റ്റ്ണ്ടാവും സോയ കൊണ്ട് കറിയൊക്കെ വെ പ്പോലോ പക്ഷെ കറിന്ന്ഇത്രേ ഇത്ണ്ടാവൂല തോന്നണെ എനിക്കറിയില്ല വെക്കും ഇവിടെ ആദ്യക്കെ വെച്ച
ഇവിടെ ഇങ്ങനെ അധികം വാങ്ങല് കുറവാണ് ഇവിടെ എപ്പോഴും ഉപ്പാകൊക്കെ മീനോ ഈ ഇറച്ചിയോ എന്തായാലും വേണം എപ്പോഴും ഇങ്ങനെയുള്ള നോൺവെജേ ഇവിടെ പോവുള്ളൂ ഇവിടെ ഞാൻ ഇടക്കിടക്ക്ഞ പറയുന്തെങ്കിലും വെജിറ്റബിൾ പോലത്തെ വെക്കാൻ നോക്ക ച പ്പാക്കൊക്കെപ്പോഴും മീൻ വേണം എപ്പോഴും എന്തെങ്കിലുക്കെ വേണം നോൺവെജ ആയിട്ട്,
പിന്നെന്താ എന്നാ ശരില്ലേപിന്നെ വിളിക്കാ
അതെ അതെ അതെ അതെ